ആ എന്തൊവൊണ്ട്
ഓഹ് ഒന്നുല്ലടേ എവിടയാ ഇയാള്
ഞാനിപ്പം ഹസ്ബന്റിന്റെ വീട്ടിലാ
ആ
ആഹ് ഇയാളെവിടയാ
ഞാനിവിടെ എന്റെ വീട്ടിലോണ്ടറേ
വീട്ടിലുണ്ടോ അവിടെ എങ്ങനെയുണ്ട് ഹസ്ബൻന്റിന്റെ വീട്ടില്
ഓ ഒര് വലിയൊരുതില്ലെടെ ചേച്ചി
എന്തോ പറ്റി
ആകെ മെനക്കേടായി
ആ ആ ആരാ അമ്മയാണോ
ആഹ് അമ്മയും ഇണ്ട് അച്ഛനും ഇണ്ട് എല്ലാരും കണക്കാ
ആണോ?
മ്മ്
ആരാ കൂടുതലായിട്ട്
അയ്യോ അമ്മായിമ്മ എല്ലാടത്തും അങ്ങനെയല്ലേ
ആണോ ഉ ഭർത്താവ് എങ്ങനെയിണ്ട്
അത് വലിയ കൊഴപ്പൊന്നുല്ല
എന്തുവാ പ്രശ്നം എന്തുവാ വീട്ടില്
പ്രശ്നായിട്ടൊന്നുല്ലെടെ നമ്മെളെന്തെലുവൊക്കെ ചെയ്യുമ്പോ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കും
ആ അത് മിക്ക വീടുകളിലും ഒള്ളതാ നമ്മള് നമ്മൾ അങ്ങോട്ട് കേയറിച്ചെന്നവരല്ലിയോ
ഉം
അപ്പൊ അവരമ്മടെ നമ്മളെ മക്കളെ പോലെ കാണുവോ
അതില്ല
നമ്മടെ അമ്മമാര് കാണുന്ന പോലെ ഒരിക്കലും അവര് കാണത്തില്ല അമ്മായിമ്മമാര്
ഉം
ആഹ് അവിടെ വേറെ ആരൊക്കെയുണ്ട് ഭർത്താന്റെ വീട്ടിൽ.
അവിടെ ചേട്ടനും ഏട്ടൻ ഏട്ടനും അച്ഛനും.
അച്ഛനും അമ്മെ.
അച്ചമ്മ ഉണ്ടായിരുന്നു അച്ചമ്മ കുറച്ച നാളായി മരിച്ച്പോയിട്ട്.
മരിച്ചുപോയ.
ഉം
ഉം എന്തുവാ ആൾക്ക് പ്രശ്നം എന്തുവാ അവിടുത്ത അമ്മയ്ക്ക്.
അ ഒട്ടേനും പിടിച്ചേും അല്ലാങ്ക ഭയര ഭശ്നങ്ങളാണ് നമ്മള ഒന്നും ചെയ്യാൻാടില്ല നമ്മൾ എവിടെേലിലും പോണെങ്കിൽ തന്നെ. അനുവാദം മേടിക്കണം ഭയങ്കര ദുരിതയാണ് നമ്മൾ എവിടേലും.. പോവാന്നുണ്ടെങ്കി കുത്തിരുന്നെങ് വിളിയ എന്ത് ഇടുക്കുവ എവിടാ അതാ ഇതാന്ന് പറഞ്ഞു.
ആഹ് ആഹ
ഇല്ല നമ്മൾ അങ്ങോട്ട്ഇല്ലാത്ത സമയത്ത് മാറിയിരുന്ന് നമ്മളെ കുറിച്ച് ഓരോന്നൊക്കെ ഓരോരുത്തരോടും.. പറഞ്ഞ്കൊടുത്തക്കെണ് ഉം
ഉം ജോലിയൊക്കെ രണ്ടുപേരും കൂടി അങ്ങെ ചെയ്യുവ അതോ എങ്ങനെയാ.
ഇല്ല അവിടെ അതിനും വ പറ്റത്തില്ല നമ്മളാണെങ്കി ചെല്ലുമ്പോഴത്തേക്ക് അവര്. ഒരു ഒമ്പത് മണി. ഹ് ഒമ്പതല്ല പത്തുമണിയൊക്കെ കഴിഞ്ഞിട്ട് അവര് ആഹാരമൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. ഉം അവിടെഎല്ലാരും പഴഞ്ചോറ് കഴി ണ്ട ഒരു പ ത്ത്മണിയക്കെ കഴിഞ്ഞട്ട് ആഹാരം ഉണ്ടാക്കും.
ഉണ്ട
നമ്മള് ജോലിക്കൊക്കെ പോകുന്നത കൊണ്ട് നമുക്ക് അതുവരെ നിക്കാൻ പറ്റത്തില്ലല്ലോ. ഉം നമ്മുക്കാണെങ്കിൽ കൊണ്ടുവരാനുള്ള ചോറ്. തിളപ്പിച്ച് തന്ന് നമുക്ക് തട്ടത്തിലലൊക്കെ ഇട്ടൊക്കെ തരുോ എല്ലാരും കാണിച്ച്. കെട്ടിപ്പോഞ്ഞൊക്കെ തന്നു വിടും എന്നിട്ടാ മാറിന്നഒരുമാതിരി കുറ്റി പററച്ചിലൊക്കെയ...
കുറ്റും പറച്ചില്ല ഓ പിന്ന നമ്മള് വേറെ. വീട്ടിൽ ചെന്നല്ലേ അ പൊനമ്മൾ അതുകൊണ്ട് നിക്കണം നമ്മമ്മ.. അതേ പോല ആാവത്തില്ലല്ലോ.
ഇല്ല ഇത് ഒരുതരം ഹോവർ ഇത് കാണിക്കുന്നങ്ങ്.
ഓ ആ ആ ഉ ഉ ആഹ അമ്മക്ക് രണ്ട് ആമ്പള്ളോരണോ.
ഉം മാണ്.
അത് പെൻ കൊച്ച് ഇില്ലാത്തന്റെ ഇതാ. നമ്മള് നമ്മള ഒരുെ പെൺമ്പുള്ളാര ഒരു വീട്ടിൽ. ചെന്ന് കയറുമ്പോ ആ രീതിൽ അവര് കാണത്തില്ല.
അപ്പൊ അതിന്റെ ഒന്നല്ലോ. ഇവരെ എപ്പഴും വീട്ടില് ഇരു പല്ല്.
ശരി എരിപ്പാ ആഹ് ആഹ് ആഹ് ആഹ
തുടങ്ങി പോകുന്നന്ന അവർക്ക് ഇഷ്ടമൊന്നുമല്ലേ.
ഇഷ്ട അല്ല
അല്ലല്ല അവർക്ക് ഇഷ്ടല്ല.
അല്ല ഓ
അവർക്ക് ഇപ്പം നാല്പതോ നാല്പത്തഞ്ചോ അങ്ങാണ്ട് വയസ്സുണ്ട്. ഉം ഇപ്പഴാഅവർ. ജോലിക്ക് പോകണം എന്നൊക്കെയുള്ള ബോധം വന്ന് അവര്രിത്രയും നാൾ അവരുടെ അമ്മായിമ്മെ നോക്കിയ അവിടെ നിന്നതാ. അപ്പ അവര് മരിച്ചുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എവിടെേലും ഒക്കെ പോണ എന്നൊക്കെ ആഗ്രഹമുണ്ട്. അവിടുത്തെ അമ്മായിപ്പൻ വിടത്തില്ല.
വിടത്തില്ല ആ ആ ആ. അച്ഛന അവിടെ അച്ഛൻ എങ്ങനെയുണ്ട് വീട്ടില്.
ആ അത് ഭയങ്കര ഇതാ നമ്മള് പോ ജോലിക്ക് പോകുന്നും താല്പര്യം ഇല്ലാത്ത കൂട്ടത്തില്.
താല്പര്യം ഇല്ലാത്ത നില ഓ.
പെണ്ണുങ്ങളെ കൊണ്ട് പണിയടിപ്പിക്കുന്ന രീതിയൊക്കെയള്ള ഭയങ്കര ഒരുത്.
ആ ആ ആ ആ നമ്മളിപ്പം വേറൊരു വീട് ചെന്ന്, കേയറിയതല്ലേ അപ്പൊ നമ്മുക്ക് നമ്മള് സ്വാതന്ത്ര്യം കാണിക്കാൻ പറ്റത്തില്ല.
അവര്, നഗരത്തിലാതാമസിക്കുന്നഎന്നൊക്കെ. അങ്ങ് ഭയങ്കര പറച്ചിലേക്കെ പഷേ ശരിക്കുംല്ലേ ഏ, കോളനി സ്വഭാവം എല്ലാത്തിതിന്റെ
ആ നെല്ല് ഓ ആ നമ്മളിപ്പം അവിടെ ചെന്നല്ലേ അപ്പൊ നമുക്ക് ആ രീതിയൊന്നും, അറിയത്തില്ല, അവരു രീതിയിൽ അറിയത്തില്ല കല്യാണം കഴിഞ്ഞിട്ട് കൊറയോ എന്ന?
ഇല്ല ഇപ്പം യിരും നാല് മാസൊക്കെ ആവുന്നേ ഉള്ളൂ
നാല് മാസം ആവുന്ന ഒള്ളു. ഓ ഫസ്റ്റിലേ ഇങ്ങനെ തുടങ്ങി. കഴിഞ്ഞാ. നമ്മൾ അവിടെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടതല്ലയോ.
ആ അതാ
ആ ഉ ഉ അവിടത്തെ ആ ചേട്ടനൊക്കെ എങ്ങനെയുണ്ട്?
ചേട്ടാന്റെ
ആ ചേട്ടൻ ചേട്ടാൻ
അതൊന്നും കുഴപ്പൊന്നുമില്ല. അത് ജോലിക്ക് പോയിട്ട് എപ്പോഴേലൊക്കെ വരും ആ നമ്മളെ നമ്മുടെ അടുത്ത് വലിയ ശല്യംന്നുമില്ല മ്മുടെ അടുത്ത് ഭയങ്കര കാര്യമാണ്.
ചേട്ടൻ കല്യാണം കഴിച്ചാന്നോ?
ആ കല്യാണം കഴിച്ച ഇപ്പം അവര് രണ്ടു പേര് ഇപ്പ സെപ്പറേറ്റ്.
സെപ്പറേറ്റ് അല്ല ഓ ഓ ഈ അമ്മയായിട്ടുള്ള പ്രോബ്ലം ആണോ?
ആഹ് അതഅറിയൻവയ്യചേച്ചിപിന്നെ ഭയങ്കര പഠിക്കാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തി അവര ഇവിടെ തോന്നില്ലായിരുന്നു ഉം, അങ്ങനെ ആ ചേച്ചിങ്ങ് പോയതാ.
ആന്നില്ലയോ. ആ എന്ത് ചെയ്യാന.
ആ അതാ.
ഇപ്പ അമ്മയ്ക്ക് അറിയത്തില്ലേ, ഇവിടെ വീട്ടിലെ അമ്മയ്ക്ക് അറിയത്തില്ലേ കാര്യങ്ങളൊക്കെ?
ആ അറിയ അറിയാ ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടൊക്കെയുണ്ട്, എന്നിട്ട് എന്തോ.
ആ
ആ
സാരവില്ല എല്ലാം സഹിച്ചു നിക്ക നമ്മള് വേറരു വീട്ടിൽ ചെന്നല്ലേ അപ്പൊ അതിന്റെദായ രീതിൽ നിക്കും. എല്ലാം മാറും, എല്ലാം ശരിയാവും
ആ
ഉ വീട് എവിടൊയിുന്നോ ഹസ്ബൻറിന്റെ?
അതങ്ങ് കാസർഗോഡാ
കാസർഗോഡോ, ഇപ്പൊ രണ്ടാളും ദൂരം ആന്നല്ലേ. ഇപ്പൊ എവിടെയാ? അവിടയാണോ ഇവിടെയാണോ?
പി വിട
എ ആ് അവിടോട്ട് പന്നിയാണോ
ആഹ്. ആണ്
ആ ആഹ. ആ ഇവിടെ വന്നിക്കുന്നതിന് കൊഴപ്പൊന്നുല്ല്യാ
അയിനൊക്കെ കൊഴപ്പോണ്ട്, പിന്നെ നമ്മള ഒരുപാട്ങ്ങ് ഇതാവാൻ നിക്കാറില്ലേ.
ആഹ. വണ്ടിയോ ആഹ ആഹ ആ ആഹ ചോറൊക്കെ കഴിച്ചോ?
കഴിച്ചില്ല അതിനിപ്പം അമ്മ വഴക്ക് കു പറഞ്ഞുകൊണ്ടിുന്നേ. ചോർ കഴിക്കാഞെന്
ചോറ് കഴിക്കാഞ്ഞിട്ട്. ഓ
ഉം
ആഹ പിന്നെ എന്തോണ്ട്
ഓ പ്രത്യേകിച്ച ഒന്നും ഇല്ലടേജി അവിടെ വ എങ്ങനെയണ്ട്
ഇവിടെ കൊഴപ്പ അല്ലെ കൊഴപ്പൊന്നുംല്ല
ആഹ
ആ അവിടെ അമ്മയൊക്കെ വിളിച്ചോ
ആരാ ഇവിട്ത്ത അമ്മയോ
അവ്ട്ത്തെ
ആഹ വിളിച്ച ഒന്നുമില്ല വിളിച്ചലും ഞാൻ വല്യ മൈൻഡ് കൊടുക്കത്തില്ല
എടുക്കണം എടുത്ത് സംസാരിക്കണം നല്ല രീതിയില് പത്തപ്പിച്ചൊക്കെ നിർത്തണം
ആഹ
ഉ നമ്മക്ക് ജീവിക്കേണ്ട വീടല്ലയോ
ആ
അപ്പൊ നമ്മൾ അതിന്റേതായ രീതീല് നിക്കണം നമ്മുടെ ഭർത്താക്കന്മാരെ ഭർത്താക്ക ക്കന്മാരെ ഓർത്ത് ആ രീതിയില്ലോ ഒക്കെ നിന്ന് അങ്ങ് മാറും അവരെ അവരെ നല്ല രീതിൽ ആക്കണം അപ്പൊ അവ നല്ല സ്വഭാവത്തോടെ കാര്യം പറയെമ് ഒക്കെ ചെയ്യും
ആഹ
അപ്പ എല്ലാം മാറും
ആഹ
ഉ ജോലിക്കൊക്കെ പോന്നില്ലയോ
ആഹ് പോകുന്നുണ്ട്
ഉ ഉ ഉ ഉ ഉ ഉ ഹസ്ബന്ഡ് പോയോ ജോലിക്ക്
ഇല്ല പോയില്ല ഇന്ന് ജോലിയില്ല
ജോലി ഇല്ലയോ അവിടാന്നോ വീട്ടിലാണോ
ഉം ഉം
മഴയൊക്കെ ഉണ്ടോ വീട്ടില്
ഇല്ല ഇല്ല നല്ല വെയില്
ആണോ ആ അവിടെ അവിടത്തഅമ്മ എന്തിയെ അവിടെ ഇണ്ടോ വന്നോ
ആഹ ഇവിടുത്ത അമ്മ വന്ന് ആഹ ചോറൊക്കെ വള
ആണോ
ചോർ വളമ്പി വെച്ചത് തിന്നാൻ വയ്യ അവര്ക്
അച്ഛൻ ജോലിക്ക് പോയോ ക ഓ കഴിക്കാത്തത്തിന്‌ വഴ
ആ അച്ച അച്ഛാ ചോലിക്കാന്ന് അറിഞ്ഞൂടാ എവിടെയോ പോയി
ആണോ ആ ആ ആ ആ കറക്റ്റ് സമയത്ത് ഫുഡൊക്കെ കഴിക്കണം ആഹാരമൊക്കെ കഴിക്കണം
ആ
ഉ അതല്ലേ അമ്മയൊക്കെ വഴക്ക് പറയുന്നു അവിടെ ചെന്നാലും കറക്റ്റ് സമയത്ത് പയിപ്പ് കാണത്തില്ലായിരിക്കുംല്ലോ അല്ലേ ആ അപ്പൊ നമ്മുടെ വീട്ടിൽ വരുമ്പോ ഫുഡൊക്കെ നല്ല രീതിൽ കഴിക്കണം
ഉം
ഒരു ടെൻഷനും വേണ്ട നല്ല രീതിയിൽ സന്തോഷ തോടെ ഇരിക്കണം
ആ ആരും എടുത്തിട്ട കേ
പിന്നെ പിന്നെന്തോണ്ട്?
ഓ ഒന്നൂല്ലെടെച്ചി അവിടെ എങ്ങനൊണ്ട് എല്ലാവർക്കും സുഖമൊക്കെയാണോ?
ആഇവിടെ എല്ലാർക്കും സുഖവാ എല്ലാരും സുഖായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നും ഇല്ല ആ
ഏ
അമ്മ കഴിക്കാത്തേനായിരിക്കും വഴക്ക് പറയുന്നേ
ആഇതിനാത്തു രണ്ടു കോള് വന്നായിരുന്നോ?
കറക്റ്റ് സമയത്ത് ഫുഡൊക്കെ കഴിക്ക്‌
ആ കഴിക്കാം
ആ ആ ആഹ്
ഉം കുഞ്ഞു മാരി പത്തങ്കില വെച്ചു ഓ ഇത് ഒരു സൈക്കോയാ എന്റെ സ്വന്തം അമ്മ അ
അമ്മ ആ അതാ അമ്മ പറയുന്നത് ഫുഡൊക്കെ കഴിക്കാനല്ലേ അമ്മ പറയുന്നേ
ഇട്ടെ പെണ്ണെ അങ്ങോട്ട് പോണ്ട സമയയാടി
ചോറൊക്കെ കഴിക്ക്‌
ആ ചേച്ചി ഓറക്കെ കഴിച്ചോ
ഇപ്പ ആ ഇവിടെ ചോറ് കഴിച്ചു
ആ എന്നാ ഞാൻ കച്ചിട്ട് വന്ന് വിളിക്കാം കേട്ടോച്ചി
ആ കഴിച്ചിട്ട് വിളിച്ചാൽ മതി ആ ഓക്കെ ഓക്കേ ശെരി
ഉ